ഹലോ
ഹലോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ
കേൾക്ക്ണുണ്ട്
ആഹ് എന്തെടുക്കുവാ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു അവിടെയോ
ഇവിടെയങ്ങനെ പോവ്ണ്
ആഹാ മ മഴയായിരുന്നു രണ്ടുദിവസം ഇന്ന് പ്പ ഇച്ചിരിപ്പം തോർന്ന് നിപ്പുണ്ട് വൈകട്ടത്തേക്ക് പെയ്യാനായിരിക്കും
ഉം അന്നാ ഇബടെ നല്ല മഴയാണ്
ആണോ ആഹാ ഉം കുട്ടികളൊക്കെ സ്കൂള്ക്ക് പോ ആ-ഹ-ഹാ
പോയി ഉം ഒരാളിതാവിടെ പോവാനായിട്ടില്ല സ്കൂളില്ല രണ്ട്വയസ്സായിട്ടുള്ളൂ
ഓഹോ ഹോ
പോവാനായിട്ടില്ല ഹസ്ബന്റെന്താ ചെയ്യ്ണ്
ഹസ്ബന്റ് ഹിറ്റാച്ചി ഓടിക്കുവാ അവിടെയോ
ആ ആ ഇവടെ കോൺക്രീറ്റിന്റെ പണിയാ പോവാൻ നിക്ക് ആണേ നാളെ പോവാണ്
ആ ഓ ഓ ഓ ഉം ചക്കേടെം മാങ്ങേടെയൊക്കെ സീസൺ കഴിഞ്ഞോ അവിടെ
ഇല്ല കഴിഞ്ഞിട്ടില്ല
ആ ഇവിടെ മാങ്ങ അത്യാവശ്യം
ആ ഇണ്ട് മാങ്ങ ഇപ്പം ഇവിടൊക്കെ ടൗണിലൊക്കെ നല്ലോണം ഇണ്ട് സീസൺ ആണ് മാങ്ങേന്റെ
ആണോ ആ ആ
ഇവിടെ മ്മള് മരങ്ങളിലൊക്കെ ഇണ്ടാകുന്ന സീസണൊക്കെ കഴിഞ്ഞു ഇപ്പൊ കടയിലൊക്കെ നല്ല സീസൺ ആണ്
ആ കടേ പിന്നെ കടേലത്തെ അത്ര നല്ലതല്ലല്ലോ വെഷം അടിച്ച് വെച്ചേക്കു ക്കെ ആയിരിക്കുവല്ലോ അപ്പൊ പിന്നെ അല്ലെലും അയിന്റെ തൊലി ചവ കടിക്കുമ്പോ തന്നെ ഒരു കൈപ്പല്ലേ ആ അതുകൊണ്ട് തൊലി ചെത്തിയേ അതെടുക്കാനും കൊള്ളൂ
ആ അതന്നെ അവിടെ എങ്ങനെയാ മാങ്ങക്ക് ഒരു കിലോ മാങ്ങക്കൊക്കെ
ഇവിടെ മാങ്ങക്കിപ്പം ആ ആദ്യം എറങ്ങിയ സമയത്ത് നൂറ് രൂപയ ക്കെ ആരുന്നു ഇപ്പൊ ഒരു കിലോയ്ക്ക് എത്രാ
ഇപ്പൊ രണ്ടിലോനും രണ്ടരിലോ നൂറൊക്കെ ആയിട്ട് ഇവിടൊക്കെ കിട്ടണുണ്ട് രണ്ടു കിലോന് രണ്ടര കിലോന്റെ ക്കെ നൂറായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്
ആ ഇപ്പം അങ്ങെ ആണ്ട്ഴുകയും അതത്ര നല്ലതല്ലല്ലോ കഴിക്കുന്നേ ആ ഉം
വെഷങ്ങളിട്ട് വരുന്നതല്ലേ
എന്തോ
നല്ലതല്ലല്ലോ മ്മള് വീട്ടിലിണ്ടാകണ പോലെ ആവൂലല്ലോ പറയ്
ആ അത് തന്നെ വീട്ടിലത്തെ അത്ര ടേസ്റ്റ് നമുക്ക് തോന്നത്തില്ല കടയിലത്തേന് ഭയങ്കര ഉം
ഉം അത് പയിപ്പിച്ച് വരുന്നതല്ലേ മ്മളെ വീട്ടിത്തെതൊക്കെയാണേൽ മരത്തുമ്മേ നിന്ന് പയ്
അതുതന്നെ അത് തന്നെ പിന്നെ ഇവിടെ കാട്ടുമാവൊണ്ട് കൊറച്ച് താഴെയെ അപ്പൊ അവിടുന്ന് എടക്കിങ്ങനെ മാ ആ അത് കാട്ട് മാങ്ങാപ്പഴം നല്ല മണല്ലേ
ആ നല്ല മണാണ് ആ ആ ആ അയിന്റെ സീസണാണോ ഇപ്പോ
അല്ലല്ല അതുണ്ട് അങ്ങ് താഴത്തൊരു വീട്ടില് അതങ്ങനെ അപൂർവ്വവല്ലേ എല്ലാടത്തും ഇല്ലല്ലോ
ഇല്ലല്ലോ
ആ അന്നേരം അയിനൊരു പ്രത്യേക മണോം കൂടെല്ലേ കുഞ്ഞ് മാങ്ങയല്ലേ അതന്നേരം എടക്കിടും അപ്പം അത് ഈ വെയിലാരുന്ന സമേത്ത് ഞങ്ങളിങ്ങനെ പെറക്കാൻ പോയാരുന്നു ആ അന്നേരങ്ങനെ കിട്ടി അതുകൊണ്ടുവന്ന് എന്റെ കുഞ്ഞിന്റെ ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടവാ
നിങ്ങളും ഹസ്ബന്റും പോവ്വോ
അല്ല ഹസ്ബന്റ് ജോലിക്ക് പോവും ഞാനും ജോലിക്ക് പോവുന്നെയാ അപ്പം ഇന്നെനി ക്ക് ആ മാസത്തി രണ്ട് ലീവ് ഒണ്ട് അപ്പൊ അങ്ങനെ ലീവെടുത്താ
ഏ നിങ്ങളെന്ത് വർക്കിനാ പോണേ
ഞാൻ ഫിനാൻസിലാ
ആ
ഉം അപ്പൊ പിന്നെ രണ്ട് ലീവൊള്ളോണ്ട് ഇന്നങ്ങ് എടുത്തന്നേ ഒള്ളൂ ഒന്നാമത്തെ
ണോ വരിയ
ആ ഒരു മാസത്തി രണ്ട് ലീവേ ഒള്ളു പിന്നെ എമർജൻസി വേണേ ഒരെണ്ണം എടുക്കാം അല്ലാണ്ട് ഉം അങ്ങനെ ഉം
അയ് ലീവാണെങ്കിലും ഉണ്ട് അയിനുള്ള സാലറി ഉണ്ടാവൂല്ലേ
ആ അതുണ്ട് കട്ടിങ് ഇല്ല അതുകൊണ്ട് പിന്നെ ആ എനിക്ക് ഒമ്പതര തൊട്ട് അഞ്ചര വരെയ
ആ ആ ആഹ് ആ ആ ശരി ആ ഈ മുത്തൂറ്റിന്റെ ഒക്കെ പോലൊയായിരിക്കും
ആ അത് തന്നെ അവിടാ ഉം ആ പിന്നെ ഓക്കെ ആ പിന്നെ വേറെന്താണ് ആ ആ പിന്നെ ഉം ആ കുട്ടി രണ്ടു വയസ്സള്ളോല്ലേ ഭക്ഷണം എന്ന ചോറുണ്ട് ബീഫ് പിന്നെ കുറച്ച് എന്താ അച്ചാറും ചമ്മന്തി അതൊക്കെ ഇരിപ്പുണ്ട് ഉം
അച്ചാറാ മാങ്ങച്ചാറാ
മാങ്ങയുണ്ട് മറ്റേ ഈ അരിനെല്ലി ക്ക അറിയത്തില്ലേ ഇരം അത് അതിന്റെ അച്ചാറുണ്ട്
ആ ശരി നിങ്ങൾ ഇഷ്ടതാണോ അതോ വാങ്ങിയതോ
ഇട്ടതാ ഇവിടെ നമ്മുടെ അടുത്തന്ന് ഇങ്ങനെ കിട്ടിയപ്പൊ ഞാനല്ല അമ്മയാ ഇട്ടത് അപ്പം അമ്മ നമുക്ക് ഏല ഏലത്തിന്റെ പണിയാണ് അമ്മയ്ക്കൊക്കെ അപ്പൊ എങ്ങനെക്ക ഏത് ഏല ക്ക എടുക്കാൻ പോയപ്പോ അവരെ വീട്ടിന്ന് ഉം കിട്ടിയത അപ്പൊ അതുകൊണ്ടുവന്ന് കൊറച്ച് ഉപ്പ് ബാക്കി അച്ചാറിട്ട് എന്റെ കൊച്ചിന് അച്ചാർ ഭയങ്കര ഇഷ്ട
ആ ഇഷ്ടാണ്
ഉം അപ്പൊ അങ്ങനെയിട്ടു ആ എല്ലാവർക്കും എന്തെലും ഒരു സൈഡ്‌ ആയിട്ട് ഇച്ചിരി അച്ചാറുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സാമ്പാറോ തോരനൊക്കെ ആണെങ്കിൽ വേറെ മറ്റേ നോൺവെജ് ഒന്നും ഇല്ലെങ്കി അതുകൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്ക
ആ കഴിക്കാം അവിയലൊക്കെണ്ടാക്കൂലേ നിങ്ങള് സാമ്പാർക്ക്
ആ അതൊക്കെ വെക്കും ഞങ്ങക്കിപ്പോ എനിക്ക് പൊതുവേ എനിക്ക് പച്ചക്കറികളോട് താല്പര്യല്ല എനിക്ക് നോൺ വെജ് ഇഷ്ടം ഉം ഒരു ഒണക്ക മീനെങ്കിലും ഇല്ല ചോർ ഏറങ്ങേല എന്തെയ്യാനാ ഭയങ്കര പാട
ഉം അവിയലൊക്കെ ഇണ്ടാക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയ ഇടാ പച്ചക്കറികളൊക്കെ
പച്ചക്കറി എല്ലാ എല്ലാ പച്ചക്കറി അത്യാവശ്യം ടും ഈ ബീട്റൂട്ടും ഒഴിച്ച് ബാക്കിയെല്ലാം ഇടും ഉം മുരിങ്ങ കോല് കളർ മാറൂല്ലോ ക്യാരറ്റ് ഏത്തക്ക ചേമ്പ് ചേന എല്ലാ സംഭവങ്ങളും കൂടെ ആ ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് തിരുമ്പി വെക്കും വെളിച്ചെണ്ണ ഉപ്പും മഞ്ഞളും ഇച്ചിരി മുളക്പൊടി ആ നീളത്തി ആ നീളത്തി ത്തിരി ഇങ്ങനെ അരിഞ്ഞട്ട് ഈ എണ്ണക്കകത്തിട്ട് തിരുമ്മി വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ
ആ ആ പച്ച പച്ച വെളിച്ചണ്ണ ഇട്ടിട്ട് തിരുമി
ആ ഇതെല്ലാം അരിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണക്ക ഇത്തിരി മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടിയും കൊണ്ടിട്ട് തിരുമും എന്നിട്ടാണ് നമ്മള് ഇച്ചിരി വെള്ളം ചേർത്ത് അതിന്റെ ഇതി തന്നെ കിടന്ന് വെന്തോളും പിന്നെ അരപ്പില് അറിയാലോ മറ്റേ ഇത് ഉള്ളി അങ്ങനത്തെ കൂട്ടെല്ലാം കൂടെ ചേർത്ത് ഇളക്കി എടുക്കും അപ്പൊ നല്ല പ്രത്യേക ടേസ്റ്റാ ആ അപ്പൊ ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നല്ല മുന്നി നിക്കും അപ്പ നല്ല ടേസ്റ്റ് ഉം ചിലര് ചുമ്മാ പച്ചക്കറിയായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കും എനിക്കത് ഇഷ്ടല്ല ഞാൻ ഇങ്ങനെ അതുകൊണ്ട് അമ്മ എന്നോട് എപ്പഴും പറയും എനിക്ക് ഭയങ്കര എണ്ണ ചെലവ് കൂടുതലാന്ന്
ആ എണ്ണ എങ്ങനെ ഇങ്ങളവിടെ വീട്ടില് ഇണ്ടാക്കോ അതോ കടയിൽന്ന് വാങ്ങ
ഇവിടെ അങ്ങനെ ഇടെ തെങ്ങിന്റെ അങ്ങനത്തെ പരിപാടി കുറവാ ആഹ് എന്നാലും ച അത് ഓ ക്കൊപ്പ്രം ഉള്ള അടുത്ത് അ എങ്ങനെ മില്ലിക് കൊണ്ടുപോയി ഉം നമ്മളങ്ങനെ മേടിക്കും.
ഉം ഉം ഉ നമ്മള ഇവിടെൊക്കെ പിന്നെ കടീന്ന് വാങ്ങല് കുറവാണ് ഇങ്ങനെ വീട്ട് ൽണ്ടാക്കല് ഉണക്കിട്ട് ആ നല്ല എണ്ണ കിട്ടും ഉം ഉം
ഉം ഹം ഹം ഹ
ങ്കിലും ഭക്ഷണത്ത് ക്കൊക്കെ
അതന്നെ നമുക്ക് അങ്ങനെ എണ്ണേടെ പിന്നെ പിന്നെന്തും മേടിക്കും കേട്ടോ മില്ലില്ലേ
എങ്ങനെ
മില്ലില്ലെ മില്ല്
ആഹ് മില്ല് മില്ല്
അവടെന്ന് മേടിക്കും അവടന്ന് ഇങ്ങനെ കൊച്ചിന് ഇവളോ എന്റെ കുഞ്ഞി കു ഇച്ചിരി കൂടെ കുഞ്ഞായിരിന്നപ്പോ ഇങ്ങനെ മില്ല്ന്ന് എണ്ണ മേടിച്ചിട്ടായിരുന്നു തല തേപ്പിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു ആ അങ്ങനെ ഇവി പൊതുവേ ഏ ഏലത്തിന്റെക്കെ ഇതാ കൂടുതലും ഉം തെങ്ങ് കുറവ ഏലം കാപ്പി കുരുമുളക് വാഴ ഉം അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഗ്രാമ്പൂ ജാതിയൊക്കെ ഉണ്ട് ചിലടത്ത് കൂടു കൂടുതലും ഗ്രാമ്പു ജാതിയക്കെ ആയിരിക്കുവേ എന്നാലും പൊതുവേ കൂടുതൽ കേ ഏലത്തിന്റെത് തന്ന്യാ. അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കൃഷിയായിട്ടല്ല നമ്മളിപ്പ നമ്മള ഇപ്പൊ ഒരു പറമ്പില് ഇപ്പൊ ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കി കു കൊറ മുക്കാൽ വേലവായിരിക്കും. അതിന്റെ ഇടയ്ക്ക കൂടെ കാപ്പി കുരുമുളക് ഏ ഏ വാഴ ഇതെല്ലാം വെച്ചു പിടിപ്പിക്കും.
എടി കൂടെക്കെ അങ്ങനെ വെച്ച് പിടിപ്പിക്കും ഉ ഉ ആ എല്ല ആയല്ലോ. അതെ നമ്മെ സ്ഥലത്ത് തന്നെയാണ് വെക്കാ അതോ നമ്മള അങ്ങനെ
അതെ അതെ നമ്മുടെ സ്ഥലത്ത് തന്നെ ഇവിടെ സ്ഥല എല്ലാവർക്കും സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ലന്ന ഒരു ഏക്കർ അര ഏക്കർ താഴെ ആർക്കും ഇല്ല അപ്പൊ പിന്നെ എല്ലാവരും അവനവന്റെ സ്ഥലത്ത് തന്നെ ഇങ്ങനത്തെ തൊക്കെ പിന്നെ പച്ചക്കറികളും നടും. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ എല്ലാവും പോവുന്നു ഏലത്തിന്റെ സയത്ത് ഏലക്കെ ഇതുമെടുകാം ആ മുളകിന്റെ സമയത്ത് മുളകും കാപ്പിയുടെ സമയത്ത് കാപ്പി അങ്ങനെ ഓരോന്നും പറിക്കും. പിന്നെ ഇതൂണ്ട് അടക്കയില്ലേ പ
ആ അടക്ക
ആഹ ഞങ്ങള് പാക്കെന്നാ പറയുന്ന തിന് എന്തോ
ഞങ്ങൾ പാക്ക് പറ ഞങ്ങളിവടെ അടക്കാ കവങ്ങ് ന്നൊക്കെ പറയും.
കവുങ്ങ് ആ കവുങ്ങ് എന്ന് പറയാ അത് പാക്കന്ന് കേട്ടിട്ടുണ്ടോ?
ആഹ് കേട്ടിട്ടുണ്ട്.
ആഹ് പാക്ക് അമ്മമ്മയൊക്കെ മുറുക്കുന്ന ആണ് എന്റെ അച്ഛന്റെ അമ്മയൊക്കെ അപ്പൊ പിന്നെ ഇവിടന്ന് പിന്നെ പാക്കൊക്കെ കിട്ടുന്നുണ്ട് ആഹ്
ഉം ഉം
അന്നേരം ആ ആ അത് പിന്നെ ഉണങ്ങിയും പച്ചക്കൊക്കും
ഓരോ കാലങ്ങളാണല്ലോ ഇനിയിപ്പോ വെയിലത്താണത് പറിക്കല് ഇണ്ടാക
അതെ അതെ അന്നിട്ട് ഇത് നിങ്ങള് കൊടുക്കോ വി
ആഹ് ഞങ്ങള് കൊടുക്കും പച്ചയാണെങ്കി അങ്ങനെ കൊടുക്കാ അഞ്ഞ് ഉണങ്ങി പഴ്‌ത്തതാണെങ്കിൽ നമ്മൾ ഉണക്കിയിട്ട് പൊളിച്ചിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കും. പച്ചയാണെങ്കി അങ്ങനെ തന്നെ അങ്ങനെ കൊടുക്കും. ഉം. ഒ ആ സീസണില് ചിലപ്പം പച്ചക്ക് നല്ല വില ഉണ്ടാവും.
ചമ്പൻന്ന് പറയും ചമ്പൻ പാക്ക് പച്ചക്ക
ആ പച്ചക്ക് ആ ആ
ആ പച്ചക്കളറിലങ്ങനെ പറിച്ചെടുത്തുകൊടുക്കുന്ന കാര്യല്ലേ പറഞ്ഞേ?
ഏ?
പച്ചക്ക് ഈ പച്ചക്കളറി തന്നെ പറി
ആ പച്ച കളറില് പറിച്ചു കൊടുക്കുന്നത്. അത് സീസണില് ചിലപ്പോ നല്ല വില ഉണ്ടാവും.
നല്ല വിലയുണ്ട് നമ്മുടെ ഇവിടെ ഒരു
നല്ല വില ഉണ്ടാകുമ്പോൾ അങ്ങനെ കൊടുക്കും. വില കുറവാണെങ്കിൽ പിന്നെ ഉണക്കിയിട്ട് അങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കും.
ആ ആ നമ്മുടെ ഇവിടെ ഒരു ആള് ഇങ്ങനെ ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരന് ഇങ്ങനെ കേട്ട സമയം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാ. വരും. എന്നിട്ട് ഇങ്ങനെ ആ അതന്നെ എന്നിട്ട് ഇങ്ങനെ പറച്ചൊണ്ടും ഇങ്ങനെ കൊടുക്കും. ഉം.
ആ കൊടുക്കും.
ഉം. അപ്പൊ നമ്മള ഇങ്ങനെ കൊടുക്കും. ഉള്ളത് ഇങ്ങനെ കൊടുക്കും. പിന്നെ രണ്ടു മൂന്നെണ്ണം നിർത്തിയേക്ക അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മ മുറുക്കുന്ന ആയതുകൊണ്ട് നിർത്തിയേക്കും. ആ ബാക്കിയെക്കെ അങ്ങ് കൊടുക്കും.
ആ ആ ആ
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഉം. ചോറുണ്ണാറായോ?
ചോറ് തിന്നാൻ അയിക്കണ്. ഹസ്ബന്റ് പുറത്ത് പോയതാണ് അവര് വരറ്റേന്ന് ഞാൻ ഇങ്ങനെ നിക്കുക. അയിന്റെ കൂട്ടത്തിൽ മോനേ ഉറക്കവും വേണം. ഇന്ന് പോയിട്ടില്ല.
ആ ഹാ ഹാ ഹ അപ്പൊ കുട്ടികളൊക്കെ എപ്പഴാ വരിക?
ഒക്ക ഇങ്ങ് നാല് അഞ്ച് ഇരുപതൊക്കെ ആവുമ്പോഴേ വരു ള്ളൂ.
അത്ര ആവും അല്ലേ?
എന്നാ ഇക്കോട്ടിട്ടന്നാ എന്നാ ശരി ഓക്കെ.